ഹലോ
ഹലോ ആഹ കേക്കണണ്ട്
ഉം എന്തെടുക്ക കുട്ടി കരയേണ്ടല്ലോ
ആഹ ഇന്ന് ഉച്ചക്ക് ഉറങ്ങിട്ടില്ലേ
ആഹ അയിന്റെ അയിന്റെറെ വിടാന്ന്തായിരിക്കൂല്ലേ ആഹ ബമ്പു കൊടുക്കാനായല്ലോ ഇപ്പൊ ഉറക്കിയ ഇനി രാത്രി ഉറങ്ങുവോ
ഇപ്പറക്കെ രാത്രി അല്ല ഇപ്പറകിയ നീച്ചൂല അങ്ങനെ അങ്ങള്ളു ഇപ്പ നേരത്തെ എന്തെങ്കും വേ ഭക്ഷണം കൊടുത്തായിട് വേഗം ഉറക്കണം ഇന്ന് അങ്കൽവാടി പോലെ ഉണ്ടളേ അപ്പൊ ഒന്ന് ഉച്ചക്കെ അവിടുന്ന് ഉറങ്ങുവല്ലോ പിന്നെ ഞാൻ ഇവിടുന്ന് ഇവിടെ ഇല്ലാത്ത ഒന്ന് ഉച്ചക്കക്ക് ഉറക്കലുണ്ട് ഇനിപ്പ ഇന്ന് പരിപാടി കാര്യം എന്തൊക്കെ ആയതോണ്ടേ ഉറക്കിയില്ലന്ന് നേരം വൈക വന്നാ അപ്പൊ പിന്നെ റങ്ങാനുള്ള നേരന്ന ഇല്ല പിന്നെ ഒരു വൈകുന്നേം നണക്കും കൂല പിന്നെ രാത്രി ഉറങ്ങാ വേയിക്കും
ആഹ
ഇതുകൊണ്ട് ഇപ്പം നേരത്തെ ഉറങ്ങുവല്ലോ അപ്പ ഇങ്ങൾക്കും നേരത്തെ കിടക്കാം
ഏ ആഹ ഉ് ഇതോക്ക ഇപ്പൊ ഉറങ്ങിയിന്ന പിന്നെ ഒരു ഒമ്പത് മണി പത്ത മണി നമ്മള് എടുക്കാനാവകുമ്പോത്തത്തിന് ഓല എണീച്ച്ു പോരും പിന്നെ ഉറങ്ങൂല പൊതുവേ ഓർക്കില്ല ഒരാ മ്മ് അതാ ചോദിച്ചേ
മ്മ്
ഉം
മഴണ്ടപ്പണ്ട് മഴ പെയ്തപ്പോ ഏഹ് ഇന്ന് മഴപെ ഏഹ് ന്നന്ന് ഫുള്ള് മാഴണ്ടാവുലലെ
ആഹ് അങ്ങ്ട്ട് വെയ്തില്ലല്ലൊ
ഇന്ന് ഇത് വരേ വഴ്തീലേനു ഇപ്പനാൾ കൊറച്ചേര്ത്തൊന്ന് പാറ്റി
ഏഹ് ഇവടെന്ന ഇന്ന് പെയ്തിട്ടെന്നെ ഇല്ല
ഇന്റെ മോൻന്നയ്ട്ട് ഞാൻ മഴെയ്യ്ണ് ണ്ട് മയത്ത് കുളിച്ചട്ടെ അർഞ് എവടെ മയത്ത് കുള് കുള്ച്ചാല്ല മഴെന്നും പെയ്തീല്ല പാറ്റീട്ടൊള്ളു അപ്പത്തിന് പിന്നെ ജോലി പിന്നെ നോക്ക്യ ഇവിടൊന്നെ കാൺല്ല ഒറ്റൊന്നിനെ കാണാല്ല മെല്ലടെ പോയോ ജനാൽന്റുള്ളി കൂട പാളൊക്കിയപ്പൊ ഒക്ക മണ്ണില് കളി ചച്ച മണ്ണ് ഇവടെ വണ്ടിമ്മല് തേച്ചീണ് മണ്ണ് ഓല മേത്ത്ണ്ട് ഒന്നായ്ട്ട് മണ്ണ സിറ്റൗട്ട്ലൊക്കെ ആക്കി വെച്ചെന്ന് ഇന്നിട്ട് ഒർത്തണ്ട് ഓനെ കുപ്പായത്തോണ്ട ഉപ്പായത്തോണ്ട എന്താന്നറീല്ല എന്തോര് ശീലണ്ട് ഓൽക്കറിയ എന്തെ ചീത്തെ ക്കുന്നറിയ ഇണ്ട് എന്നോട് തോത്തി നന്നാക്ക്ൺണ്ട്
ഹെ ഹെ എളയ്ച്ചന്റകുട്ടി ഓലക്ക ക ഇണ്ടായ്നു അവടെ അതെന്തല്ലപ്പടാ വെള്ളക്ക്ണ അവട വള്ളം ഇതൊക്ക കാൺണ്ണ്ട് ഇല്ലെങ്കി മൂത്രൊയ്ച്ചന്നും അറീല്ല കുട്ടീള് വള്ളം പാർന്നത അതും അറിയില്ല
ആഹ് മഴക്കാ ലായ പിന്ന നോക്കണ്ട ഇവല ഡ്രസ്സ് ഒര് ഇത്രേ തിര്മ്പാണ്ടാവ ഇതെന്നെല്ലൊരു പണി മുറ്റത്തെറ്ങ്ങ ചളിയാക്ക്യ
ഇന്ന് ഇപ്പ മദ്രസ്ട്ടന്ന് മദ്രസ് വുട്ട് വന്ന് പോയി ഒന്ന് ഇങ്ങ്ട്ട് വന്ന് അയിന്റെ മുന്നെ വുള്ച്ചീന്നു ഞാ ഫോണെട്ത്തീല
ഇന്ന്ട്ട് ഇന്തെറ ഇപ്പഞി റബിഉൽഅവ്വൽക്കാവല് തൊടങ്ങീ കാണും അയിന്റെ മുന്നേ ഇണ്ടാവൊലൊ സെല സെലക്ടാവാള്ളതൊക്കെ
ആഹ് ദഫിന്ണ്ടെ
ആഹ് ദഫിന് കൂടാൻ വേണ്ടി കഴിഞ്ഞുറി കൂടിയതാണ് ചെറ്തല്ലപ്പം ഓല്ക്ക് തിരിച്ചും മർച്ചും കൊട്ടാൻ കയ്യൊ അങ്ങനൊക്കെ നോക്കും ഉം
ഏഹ് കഴ്ഞ്ഞേലണ്ടെയ്നേക്ക്വൊ
ആഹ് കഴിഞ്ഞൊല്ലാം ഒരാള് ഇണ്ടയ്ന് ദഫിന് ഒരാള് സ്കൗട്ടിനേന് ഒരാള് ദഫിനേന് ഒരാള് പിന്നെ ഫ്ലവർ ഷോ ഇണ്ടായ്നല്ലൊ അങ്ങനെ മൂന്ന് തരേന് അന്ന് ചെറി രണ്ടാം ക്ലാസ്തെ കുട്ടീക്ക് ഫ്ലവർഷോ ഏന് കിട്ടിയെ ഇപ്പോല് മൂന്നിലെത്തി മൂന്നാ ക്ലാസിത്തോൽക്കിഞി ദഫ് കളിക്ക
ആഹ് ദഫ്
അപ സെലക്ഷൻണ്ട് അർഞ് ഇവിടുന്ന് അപ പോയിലെനി പിന്നെ പോയി ഇന്ന കൊണ്ടാക്കെരീ പർഞ്ഞാണ്ട് ഓല് മൂന്നാലാൾക്കാര്ണ്ട് ഇവടെ. ഇവടെ അച്ഛിൻ്റെ പിന്ന ഞാള എളാപ്പിം അതൊക്കായിട്ട് മൂന്നാലാൾക്കാര്ണ്ട് അപ്പൊ എല്ലാരും കൂടി വണ്ടിമ്മെ കൊണ്ടാക്കി പോന്ന്. പോന്നെന്തെ അറിയൊ ഉസ്താദ് ഞങ്ങളോടൊന്നും ചോദി ച്ചില്ലാർഞ് വർൺണ്ട്. ഇഞിപ്പ ഞങ്ങളടാത്തതില കൂട് കൂട്ട പഠിപ്പിച്ച്ണട് ആൾക്കാരത് ല കൂട്ട കുട്ടീൾതായ്ട്ട് ഓല് വേറെ രണ്ട് ദഫ് ഇണ്ടാവും. വലോൽതുണ്ടാവും കുട്ടീൾതുണ്ടാവും കൊറേ കുട്ടീൾണ്ടാവും താല്പര്യള്ള കുട്ടീൾ ഇണ്ടാവുമ്പൊ ഉസ്താമാരന്നെ രണ്ടു മൂന്നും കളിയാക്കാണ്
ആഹ് ആഹ്
അതേപൊലെ ഫ്ലവർഷോ ഇണ്ടയ്ന് കഴിഞ്ഞുറി രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ആഹ് ഇല്ലല്ലാ എല്ലാ കുട്ടീൾക്ക് പൂത്ള്ള കുട്ടീകൊക്കെ വെണല്ലൊ. ഇത്പ്പൊ ഒരാളായ്റ്റ് ഞമ്മള് പുട്ച്ച്ട്ട് കാര്യല്ലല്ലൊ
ആഹ് എല്ലാർക്കു
ആഹ് അ ആ് അപ്പൊയ്നുള്ള അവസരക്ഷെ പൈസ ണ്ടാ കിട്ടു ട്ടുമ്പോം അത്രണ്ടാവൂല്ലന്നുള്ളൂ കൊറേശം ഉണ്ടാവുള്ളൂ
ഏഹ് ആ കൊറെ കുട്ട്യാള്ണ്ടാവനൻസരിച്ച് പൈസ
നമുക്കിപ്പോ നമ്മളിപ്പോ ഡ്രസിനും ഇതിനും ചിലവാക്കണ പൈസന്നെ കിട്ടൂ- ഇന്നാലും കുട്ട്യാള സന്തോഷത്തിന്
ആ് എന്നാലും ഓല് കൂടീന്ന്ള്ളൊരു തിന് ആഹ് ഒരു ആണല്ലോ ഉം
പിന്നെന്തൊക്കെണ്ട് വർത്താനൊക്കെ സുഖല്ലേ ഇന്ന് ചായുടിം ചായൊക്കെ കുടിച്ചാ ത്തേണ്ടാക്ക്യാ ഇന്ന് സ്പെഷലായിട്ട്
സ്പെഷലൊന്നുല്ല്യ ഇന്ന്പ്പം ബിസ്ക്കറ്റും ചായിം കുടിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാനുള്ള മൂഡ്ല്ലേനി
അയ്നും വേണൊരു മൂഡ്ല്ലേ
ആഹ് അയിനും വേണൊരു മൂട്
ഇൻ്റെതു അങ്ങനന്നെപ്പ ഞാനൊന്നു വാങ്ങണ്ടച്ചിക്കേന് ബിസ്ക്കറ്റൊന്നും വാങ്ങിക്കേണ്ടച്ച്‌ക്കേനി ഇപ്പം ഇവനിങ്ങനെ വെയ്ത്തല കൂടിയപ്പോൾ ന്നാത് വാങ്ങിക്കോ പറഞ്ഞ് താലും പറഞ്ഞ യ്ച്ച് ബിസ്ക്കറ്റൊക്കെ തിന്ന്പ്പോല് ചായിം ബിസ്കറ്റെക്കെ കുട്ച്ചു. നമ്മള് വേറെതിലേലും പൊയലായാല് പലേ പിത്തനേക്കാരം
ആഹ്
ഇപ്പൊ ഞാ അടുക്കള ഒക്കെ ശരിയാക്കി വെച്ച് പോയതേനി ഇപ്പ പാത്രും പ്ലെയ്റ്റേറ്റ് അവ്ടിം ബടിം ബിസ്കറ്റ് പൊടിച്ചിട്ട് ഒക്കെപാട് എര്പ്പാക്കിട്ടോര്
ആ ഓല്ണ്ടായാ പിന്നെ അടുക്കളേന്നുള്ള ഒഴിവുണ്ടാവൂലല്ലോ ഇതിങ്ങനെ പാത്രം കഴ് ആ പിന്നിം പോയൊക്കാ പിന്നീംണ്ടാവും അതേപോലെ നർഞ്ഞട്ക്ക്ണ്
അതേപോലെന്നെ നമ്മളവ്ടം നമ്മള്ങ്ങനെ ഓലെപ്പത്തിനിങ്ങനെങ്ങന വരുമ്പോ കൊഴ്പ്പണ്ടാവൂല്ല പിന്നെ നമ്മളവ്ടേം ഫോൺ വിളിച്ചേ എന്തെങ്കിലും പണിയെടുത്താലേ അപ്പം ഓല് അവിടെ പിത്തനെ ഇവിടെ പിത്തന അവിടെ വാരിർച്ചിട്ടരും
ആഹ് ത്തുള്ള അവസ്ഥക്കന്നെ
ആഹ് ക്ഷെ നമ്മളിങ്ങനെ ഞാങ്ങനെ നാ ന്നാക്ക്യോണ്ട്ക്കും ഇങ്ങനെ വാരി വൽച്ചണത് ഇഷ്ടല്ല അരങ്കി കേറി വന്നിണ്ടെങ്കി അപ്പൊ ഇതല്ലേ കാണ
ആഹ് ഇത് വൃത്തിയാക്കിട്ടെ കാണുമ്പോ ഞമ്മക്കന്നെ കാണുമ്പോ ഒരു സന്തോഷ ണല്ലോ നമ്മള പോരെ വൃത്തിയായി കെട്ക്കൂലെ
ന്നെ സന്തോഷാ നമ്മക്കന്നെയ്‌ല് ഇരിക്കാൻ തോന്നൂല കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച്ണ്ടെങ്കി ന്ന് നമ്മള് ഇർന്നാ കേടരുല്ലോന്നായ് പേടി
ആഹ് അയ്താ ഉം മക്കൾ ഉണ്ടാവ്മ്പോ പിന്നെപ്പ‌ തൊന്നും പറഞ്ഞിട്ടാര്യല്ല
ആഹ് എന്നാലും സ്കൂളിട്ടെരോളും ഒരു ക്ലിയർണ്ടാവും അത്രന്നെ ഉണ്ടാവള്ളൂ പിന്നെ ഒക്കെ കണക്കായിന്നെ
കൺക്കാ
അയ്ന് അപ്പുറത്ത്പ്പൊർത്തുള്ള എല്ലാവരും വരുവേ അപ്പം പിന്നെ കുട്ട്യാളല്ലേ
ആഹ് ഇപ്പൊ രാത്രിൽ ഫുഡ്ണ്ടാക്കണ്ടേ
പിന്നെ വേറെന്തൊക്കെണ്ട് രാത്രിയൊക്കെള്ള ഫുഡൊക്കെ ആയോ ആഹ് രാത്രിയെക്ക് ഞ്ഞ് ഫുഡ്ണ്ടാക്കണേ അതാപഞ്ഞ് ടാസ്ക്ള്ള് എത്താപ്പണ്ടാക്കാന്ന റീല്ല
രാവിലെട് ഇണ്ടാക്കിയാ പിന്നെ കൂട്ടത്തിലാട് ഉണ്ടാക്കു
ആഹ് കഴ്ഞ്ഞോളി ഇതിപ്പ ഇപ്പെരിപാടി ഉണ്ടാവും ഉച്ചക്ക്
ആഹ്
പണി കിട്ടും ചെയ്യും
വൈകുന്നേരം പിന്നെ ഒരു പണി ഒരു പണിയന്നെ
ആണെങ്കിൽ നമുക്ക് സുഖേന അതെ ബാക്കി ഉണ്ടെങ്കിൽ ആക്കി അത് ചോറെങ്കിലും കിട്ടും ഇതിപ്പോ നമ്മള് വിട്ടല്ലേ അപ്പ പിന്നെ മട തരുമന്നില്ലല്ലോ
ആഹ ഇത് വൈകുന്നേരം അടുക്കള കയറിണ്ടാക്കുകന്ന് പറഞ്ഞൊരു പണി തന്നെ
ആ ഇനിയിപ്പോ മൊത്ത ഞാൻ കുട്ടികെ പഠിപ്പിക്കാനായി ഒച്ചിതതിന്റെ മേത്ത് നിന്നായിട്ട് തൂങ്ങല്ല പഠിക്കന്ന്
ഉ അ വല് വതിയരു ടാസ്ക് ആണ് ഓലപ്പറം ഇ ആഹ ആ
ആഹ കന്നു ഉറങ്ങില്ലേ ഉ ഉ പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ എന്തൊക്കെയ നല്ല
ഉ
അ ഉം ഇപ്പൊ രാത്രി ഫുഡ് ഉണ്ടാക്കുമ്പോ തന്നന് വേണ്ടള ഉറല്ല
ആഹ് ഉറങ്ങും ഒറങ്ങ നമ്മക്കക്കണം
ഉം ആഹ
എന്തെങ്കിലൊക്കെ ഭയ കൊടുക്ക ഭയം
ആഹ
എന്നാലും എന്തെങ്കും തന്നുവല്ലോ എന്തെങ്കും വെള്ളൽവൂല്ലോ
ആഹ ആ അങ്ങനെന്ത
അവിടെന്താ അവിടെന്താ ഒച്ചപ്പാട് ഉണ്ടാക്കണ്ടല്ലോ
ആഹ ഓന് ഇതാ ഓൻന്ന ഉറങ്ങില്ല അഞ്ചിനിറ്റ് ഉറങ്ങി എണിച്ചതാ
എന്താ പറയണ്ട് അവന്റെ ഭാഷയിലൊക്കെ പറയണ്ട്
അന്ത ഭാഷ ആനല്ലെ മനസ്സിലാവുള്ളു.
അവന് ആരിയക്കകമാർണ്ട് അറിയ
ആഹ ഒയ്യണായിര ഒക്കെ കൊറുണ്ട് ഓലവാഷ ഒലിക്കന്നേ മനസ്സിലാവുള്ളൂ അമ്മ മനസ്സിലാവൂല
ആഹ
ഉ ഉം
പിന്നെ വേറെ
ആഹ് മാ കൊടുക്കാനായല്ലോ?
എന്നാൽ രാത്രിയൊക്കെ എന്ത ഫുഡ്
രാത്രി ഉച്ചക്ക ഉണ്ടാക്കി സാമ്പാറും ചോറും ഉണ്ട് അന്നെ കേക്കായിട്ട് പ്രത്യേകം ഇണ്ടാക്കല ഒന്നുമല്ല ഇതിനോട് ഒപ്പിക്കുകല്ലാ നേഞ്ചി പോയോ അട്ടില്ലയേ കേക്കില്ലയാ ഹലോ
റേഞ്ച് റേഞ്ച് പ്രശ്നണ്ടല്ലോ കേൾക്കണെന്റെ അടുക്ക്
കേക്കില്ലയ
ഇടക്കൊരു പ്രശ്നം വരുണ്ട് ആഹ അപ്പ ആ അപ്പ കേട്ടുണ്ട്
ആ രാത്രികരെ ഉച്ചക്ക് ഉണ്ടാക്കിയന്നെ ഉണ്ടും ഇത് ഇന്നലാണെന്ന് അറിയാം വേറെ പ്രത്യേകിച്ച് രാത്രിയൊക്കയിട്ടണ്ടാക്കലോ ഒന്നും ഇല്ല ഉം
ഏ അല്ല ചോറൊക്കെ അതിന്റെടയില് ചിലപ്പ ഉച്ചക്ക നല്ലേ സ ഇന്താണെങ്കിൽ ഫുഡ ആണെങ്കിൽ കറികളോ? ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കി അപ്പോ ഒരിക്ക ഒരു തീറ്റി ആക്കാർ അപ്പൊ നമ്മള് വെച്ച ചോറന്നു കുറവ കാറു
ആ രാത്രി ചപ്പാത്തി വേണോ? അല്ല ചോറുണ്ടോളുവോ?
അങ്ങനെ കുട്ടിയൊക്കെ അങ്ങനൊന്നും ഇല്ല ഒക്ക് തൃപ്തി ഇല്ലാതെ വരും. പിന്നെ ആരുമല്ലേ നമ്മള തന്നേ ഉള്ളൂ കുട്ടികൾ നമ്മളേ ല്ലേ ഉള്ളൂ..
ആഹ് അല്ല ചിലവൽക്ക് രാത്രി ചോറ് പറ്റൂല്ല, ചപ്പാത്തി കാണണംന്ന് തന്നെ നിർബന്ധം ഉള്ളവരൊക്കെ ഉണ്ടാവും.
ഞാനൊക്കെ ആയിന്റെ അടി അങ്ങനെ ചപ്പാത്തി ഒക്കെ തിന്നോക്കി എവിടെ. പിന്നെ ചോറൊന്നാലടങ്കിയ പിന്നിം ചോർ തിന്നു
ആ ചോറ് നമ്മൾ കിട്ടാഞ്ഞാല് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ എത്ര വിചാരിച്ച...
തടി കൂടുന്ന എന്റെ ഹസ്ബൻഡ് വിചാരിച്ചല്ലേ തടി കൂടുന്നത്.. ഇൻക്കും ഇഷ്ടല്ല, ആ തടി കൂടണത് എനിക്ക് വല്യ ഇഷ്ടല്ല അറിയാ അപ്പൊ. ആ അങ്ങനെ തടി കൂടണ ഇഷ്ട്ടല്ല എന്നാലും നല്ലോം തിന്നും ചെച്ചും, തിന്നാല്ലോ മേത്ത് ത് കാണും ചെയ്യും, അതാണ് ഉള്ള പ്രശ്നം..
ഞാനൊക്കെ ആ ടൈപ്പ് പെട്ടേതന്നെ, ഒന്ന് ഇത്തിരി എടോ തിന്നുമ്പോത്തിൻ ഒന്നാത്തി തടി പോവും ആഹ് തടി ഇല്ലാത്തവരെ കാണുമ്പ ഒരു അസൂയയാ
ആഹ് ആ കമ്മല്, ആ ഡ്രസ്സുംഇടാ, അങ്ങനെ ഒക്കെ ആണ് നമുക്ക്
ആഹ്.. എന്തണ്ട ഇനി നമ്മക്ക് ഇങ്ങനെ ഒരു.. ഹ്ഹ ഹ്ഹ ഹഹ
ഇതിപ്പോൾ നമ്മളെന്തെങ്കിലും ഡ്രസ്സിട്ട, ഒരു എറി ആയിരിക്കും.
ആഹ്! ഒരു ബോറാണല്ലോ? തടിയില്ലാത്തവരു എന്തിട്ടാലും കൊഴപ്പമില്ല.. ന്നാ ആയിക്കോട്ടെ എന്നാണ്...
ആയിക്കോട്ടെ എന്നാല്..
ആഹ്! !
ആയിക്കോട്ടെന്നാലു.. ആഹ്...